ആ കേക്കുന്നോ
അങ്ങട്ട് കേക്കുന്നില്ലേ ഞാൻ പറയുന്നത്
ആ കേൾക്കുന്നുണ്ട് ആ ഫുഡ് കഴിച്ച് കിട ക്കാൻ വേണ്ടി ഇങ്ങനെ പോവുന്നു
ആ ഞാൻ കൊറച്ച് കാര്യങ്ങളൊക്കോന്ന് അറിയാൻ വേണ്ടീട്ടൊക്കെന്നേ അഭിപ്രായങ്ങള് നമ്മളെ നമ്മള് കൊറച്ചൊരു രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് ആ വർഷത്തില് നമ്മളൊരു ദുരിതം അനുഭവിച്ചല്ലോ
ആ ആ കോവിഡ് രണ്ടായിരത്തി ഇരുപതിലാണ് പത്തൊമ്പേല് ചെറുതായിട്ടൊ തോടങ്ങി ഇരുപതിലായപ്പോ മൊത്തത്തി സ്പ്രെഡായി ഉം
ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ
ആഹ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് വീട്ടില് തന്നെ ഇത്ര നാള് അവര ഓരോത്തരു ജോലികെല്ലാം ഒ അനു പോവാ
അന്നത്തെ ആ ഒരു കാലഘട്ടം എങ്ങനെയൊക്കെ ആയിരുന്നു ഉം അതലോചിക്കുമ്പോഴ എപ്പോഴ ഒരുഭയ ഭയാണ് ഉള്ളിലേ അല്ലേ
ആ ആ രീതിയിലുള്ളപ്പ ചെറിയ രീതി കൊറോണ അല്ലെങ്കിലും ഈ യുദ്ധം എന്ന് പറയണുന്നത് അതേപോലെ ഒരുരിതായിട്ടാണ് എനിക്ക് തോന്ന ചെറിയൊരു തുടക്കമല്ലേ അതേപോലെ
അതെ അതെ ഞമ്മള് ഞമ്മള് എന്ത് പ്രയാസം വ -യാണെങ്കിൽ നമ്മെ അടുക്കളയിൽ വരെ അത് വരുന്നുണ്ട് ഇപ്പൊ ആഹ അത ഞമ്മളെ കിച്ചണില അത് ബാധിക്കുന്നു ഞമ്മള് സ്ത്രീകള് നമ്മളെ കിച്ചണിലാണ് അത് ബാധിക്കണത്
മും
അതുകൊണ്ട് നമ്മുക്ക് അതിന്റെ പ്രയാസം നേരിട്ട് നമ്മളത് അനുഭവിക്കണില്ലങ്കും നമ്മള അറിയാതത് അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് ആ ഞമ്മളിപ്പോ ആ കോവിഡ് കാലത്ത് നമ്മളിപ്പോ ഒരു വീട്ടില ഇപ്പ എന്തായാലും ഒരു പ്രവാസി ഒരു വിദേശി ഇല്ലാതിരിക്കൂല എല്ലാം കൂട്ട ല്ല ഞമ്മള ല്ലേ നമുക്കരു വരുമാനം ഒരു വീട്ട വീട്ടിൽ ഏതെങ്കിലും ബേസിലോ അല്ലെങ്കിൽ ഫാദർ ബേസിലോ അല്ലെ മകന് അങ്ങനെ എങ്ങനെങ്കിലും ബേസില് നമ്മള് ഒരു പ്രവാസിയുടെ വരുമാനം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അവര് കൊറോണ കാലഘട്ടത്തില് ആ ഒരു കാര്യത്തില് വല്ലാത്തൊരു ദുരിതായിരുന്നു അവരിൽ നിന്നുള്ള വരുമാനം നില പിച്ചത്
ആ ഒരുപാട് പേർക്ക് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് എന്നുവെച്ചാ നാട്ട നട്ട വന്നിട്ട് പിന്ന ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ല തിരിച്ച് കേയറി പോകാൻ പറ്റാതായി അവ അവര് തന്നെ പറഞ്ഞു ജോലിയൊന്നും ഇപ്പഴ് ഇല്ലാന്ന് പറഞ്ഞ് കൊറെ പേര് ജോലി ഇല്ലാത്ത ഇല്ലാത തന്നെ എനിക്കറിയാം ഞങ്ങളെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഹലോ കേക്കുന്നില്ലേ ഹലോ